ലോ
ഹലോ
കേൾക്കുന്നില്ലേ
ഓഹ് ഉണ്ട് ഉണ്ട്
നിങ്ങളെ വിശേഷം നിങ്ങളെ വിശേഷം
കേൾക്കുന്നില്ലേ
ആഹ് മണിയിലാണോ അവിടെ
ആഹ് ഭക്ഷണം കഴിക്കാനുള്ളാ പണിയിലാ ഏഹ്
ഞ്ഞി പൊ ആവോ ചോയ്ക.
ഇല്ലല്ലാ ഇല്ലല്ലല്ലാ
ആഹ് എന്താണ് ഫുഡിൻ്റെ ഫുഡൊക്കെ എന്താണ് എന്താണ് ഫുഡിന്
ഫുഡ് ചോർ ചോറ് മീനിന്റെ കറി പിന്നെ മീൻ വറുത്തതും
അഹ് ശെരി പിന്നെ
വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല
മഴ ഉണ്ടോ അങ്ങോട്ടൊക്കെ
നല്ല മഴയാ
ആഹ് ഇവിടെ ഈ ഭാഗത്തൊക്കെ മഴ തന്നെ ആഹ് അതെ ശരി ആഹ് ഇവിടെയും മഴയുണ്ട്
എല്ലായിടത്തും മഴയല്ലേ ഇപ്പൊ ചില ഏരിയകളിൽ മാത്ര ഇല്ലാത്തോള്ളൂ
കുറച്ച് പെയ്യട്ടെ
നല്ല വെയിലല്ലായിരുന്നു കൊറെ സ്ഥലത്ത് വെള്ളല്ലാത് ബുദ്ധിമുട്ടല്ലായിരുന്നു
ആഹ് അതെതെ അതാന്ന് കൊറച്ച് പെയ്യണല്ലോ
വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും
ആഹ് വെള്ളം കിട്ടണങ്കില് പെയ്യണം ഞങ്ങൾക്കൊക്കെ നല്ലോണ്ണം മഴ നല്ല പോലതന്നെ കിട്ട്ന്ന് ണ്ട്
ആഹ് ഇവ്ടെയിപ്പ മഴ നല്ലോണ് ണ്ട് ഇവടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊക്കെ ഇണ്ടായിനി
മ് അങ്ങനായാലാണ് പണി വെള്ളം നമ്മക്ക് എത്ര ഒണ്ടായാലും തെകയാത്ത ന്നല്ലേ വെരുന്നത്
ആഹ് എല്ലത്തിനും വെള്ളം എല്ലാത്തിനും അത്യാവശ്യാണല്ലോ
വെള്ളല്ലെങ്കിൽ എല്ലാം പോയില്ലേ
അതന്നെ അതന്നെ അൽ ആഹ് മോൻ എന്താ ചെയ്ണേ
ഒറങ്ങി ഒറങ്ങി
അയ് ശെരി ഏഹ് അപ്പം മൂന്നെരും ഫുഡ് കഴിച്ചോ
മോന് ഓ അവ അവൻ കഴിച്ചു അവൻ അവന് നേരത്തെ കൊടുക്കും
ആ ക്ലാസ്ണ്ടല്ലോ നാളല്ലേ
ഇന്ന് വേഗൊറങ്ങി എന്നും അങ്ങനെ ഒറങ്ങുന്നതല്ല ഇന്ന് വേഗൊറങ്ങി
എ ഏ
ഓൻ എത്രാ ക്ലാസ്സിൽ പടിക്ക്ന്നേ
രണ്ടാം ക്ലാസ്സില്
ആഹ് ഓവർക്കൊക്കെ ചെയ്തിട്ട് ഒറങ്ങീനി ലേ ഫുഡ്‌ കഴിച്ചിട്ട് ഹോവർക്കൊക്കെ ചെയ്തിട്ട് ഫുഡഴിച്ചിട്ട് ഒറങ്ങേരിക്കുല്ലേ
ആ ന്നൊന്നും ചെയ്തില്ല നാളെ സ്കൂൾ ഒഴിവല്ലേ
അത് ശെരി നാളെ അവിടെ നാളെ ലീവാല്ലേ
ആഹ് ഒഴിവാ ഒഴിവാ
ആഹ് ശനി ശനിയാഴ്ച സാറ്റർഡേയിക്കുലേ
ആഹ് അല്ല അല്ല നാളെ നാളെ വെള്ളി അല്ലേ
ഇ ഇവിടെ മോൾക്കൊക്കെ നാളെണ്ടല്ലോ
ആഹ് അതെ അത് എല്ലാടത്തു ഇല്ല തൊറാനാന്ന് പറഞ്ഞൊരു സംഭവൊണ്ടല്ലോ
ആഹ്
തോറാന അത് ക്രിസ്ത്യൻസ്ളെ
ആഹ് ആഹ് അയ് ശരി ആഹ് അപ്പതിന്റെ ഫ അതിന്റെ ഭാഗായിട്ട്ള്ള
മ് മ് മ് മ്
ആഹ് അങ്ങനെ അപ്പം ലീവായിരിക്കും
അപ്പതോണ്ട്
ആ മൂന്നീസം അട്പ്പിച്ച് ലീവ് കിട്ടീണ്ടല്ലേ
ഏഹ്
അപ്പം മൂന്ന് ദീസം അടുപ്പിച്ച് ലീവ്ട്ടില്ലേ
മൂന്ന് ദെവസം ആഹ് മൂന്ന് ദെവസം ഇവ്ടെ ശനി മ് ശനിം ഇവിടെ ശനിം ഞായറാണൊഴിവ് സാധാ
ആഹ് ഇവിടേം അതന്നെ ഇബടേംതന്നെ ശനിം ഞായറാണ് ഒഴിവ്
ആഹ്
മ്
ഒഴിവ് ണ്ടാവുമ്പോ വിര്ന്നൊക്കെ പോവൽണ്ടോ ചോയിക്കാ?
ഓഹ് ഉണ്ടുണ്ട്. ഇപ്പ മഴ ആയതോണ്ട് കൊറെ കൊറവാ.
എറങ്ങാൻ പറ്റണ്ടേ ഈ മഴത്ത്.
അഹ് ശരി സ്ത്രീകൾക്ക് സ്ത്രീക സൗജന്യയാത്ര തൊടങ്ങിക്ക്ണല്ലോ.
ഏഹ് ആഹ്
പോയോ? ഇങ്ങളാവാത്ത് കൂടെ ണ്ടേക്കും പ്രിയദർശിനി?
ഓ വടെ വടെ വടെ അട്ത്താ.
ഉം
അങ്ങാടിക്ക് ട്ത്താ
അതോണ്ട് സുഖായി ഇള്ള സ്ഥലത്തൊക്കെ ആവുമ്പോ പിന്നെ മുത അവസരങ്ങൾ ലാക്കാണ് സുഖാണ്.
ഏഹ്?
ഇള്ള അഒടെ എട്ത്തൊക്കെയ ആണെന്നുണ്ടെങ്കില് പോകാന
ഓഹ് അട്ത്താ ഇവടെ ഉം അട്ത്താ ഇവടെ കക്കാടം പൊയിൽ
കാടാമ്പുഴേൽ ങ്ങളെ അട്ത്താ?
ഓഹ്
തിരുവമ്പാടിയാ?
കുടര്റിഞ്
ആഹ് ഞമ്മള് വ്ടെ മുക്കം ഭാഗത്താ.
ആഹ്
മുക്ക ആഹ് ഞങ്ങള് ഈ ഭാഗത്ത് മുക്കം ഭാഗത്താണ് അറിയ. ഇവടുന്നു ആഹ് അതന്നെ ഞ പർഞ്ഞേ ഇങ്ങള് കക്കാടം പൊയില് ർഞ്ഞിട്ടേ. ർഞ്ഞപ്പോ പർഞ്ഞേ ങ്ങളി ഈ മുക്ക ഭാ ആഹ് അപ്പ ഞമ്മള് അട്ത്താണ്.
ആഹ് അപ്പ മ്മള് എട്ത്താണല്ലെ? അത ഞാ പർ കക്കാടം പൊയില് റിമ്പോ ഇവട്ന്ന് ഈ ഭാഗത്ത് ങ്ങന തിരുവമ്പാടി വഴി ൻ പോകലാണല്ലോ. അതാ ഞ ചോയ്ച്ചത് തിരുവമ്പാടിയാണോന്ന് ചോയ്ച്ചേ അതാണ്.
പോയി മിനിയാന്ന് മിനിയാന്ന് ഞങ്ങള് ഫ്രണ്ട്സൾ രണ്ട്, മൂന്ന് ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ പോയി കക്കാടമ്പോയിൽ.
നിങ്ങൾക്ക് മൊതലായില്ലേ? ആഹ് സൗജന്യയാത്ര ങ്ങക്ക് മൊതലായി റ്യ ആഹ് അപ്പ ങ്ങളെ മോ കൊറെ പ്രി പ്രിയദർശിനി ണ്ടല്ലോ ആ റൂട്ട്ന്.
ആഹ് ഇഷ്ടം പോലെണ്ട് ഞങ്ങള് സ്കൂള് പിള്ളേരാക്കി അപ്പ തന്നെ പോയി.
അതുകൊണ്ട് ങ്ങക്ക് നല്ല മൊതലായി. ഞങ്ങളെ ഈ ഭാഗത്ത് കൂടെ അങ്ങനെ ഉം അയ് ശരി ഉം
എപ്പോഴും തന്നെ ബസ്സുണ്ട്.
ആഹ് അപ്പ സുഖാണ് ങ്ങനെ യാത്ര പോവാനൊക്കെ അല്ലേ?
പോയിട്ടുണ്ടോ?
ഞാൻ പോയിട്ടില്ല ഞാൻ ചെറിയ മോ കുട്ടിണ്ടല്ലോ ഇല്ല. അല്ല കക്കാട പോൽക്ക് പോയിട്ടുണ്ടോ ന്നോ?
ഏഹ് ആഹ്
ആഹ് ഞാ ഒരു ഷം പോയിണ്. അവടെ മറ്റേ വാട്ടർഫോള് വെള്ള ചാട്ടങ്ങൾ സ്ഥല്ലല്ലേ?
ഇപ്പ ഭയങ്കര
ന്നെ അവടെപ്പ എറങ്ങാൻ പറ്റില്ലല്ലോ. ആവാത്തൊന്നും പ്പ ഒര് ഗൈഡ് ഇതേപോലെ ഒരു ചെക്കനും ഗേഡായിട്ട് പോയതല്ലായിരുന്നോ? എന്നിട്ട്, വെള്ളത്തിലെറങ്ങിയ ആളെ രക്ഷിക്കാൻ പോയിട്ട് മുങ്ങി പോയില്ലേ ഒരു ചെക്കന്.
ആഹ..
നല്ല ഒയിക്ക്ള്ള സമയല്ലാകരം മയകാലത്ത്ലേ? അവടെന്താ ഒര്- ആഹാ എറങ്ങലൊന്നും അശരിയാ, അപകടാണ് കണ്ടു പോരല്ലേ. ഇല്ലെങ്കിൽ ഈ മയക്കാലത്ത് ഇത്ര സേഫല്ല, നമ്മള് നെലം കാണണ വെള്ളായിക്കാരം. ഞമ്മളിങ്ങനെ നെലം കാണണ വെള്ളായിക്കാരം, തീരെ ആഴോണ്ടാവൂല. അപ്പോ ഞമ്മളൊന്ന് ഇറങ്ങാരച്ചു, തീരെ വെള്ളം ഇണ്ടാവില്ലല്ലോ? ഈ പാറക്കെട്ടിങ്ങനെ കാണല്ലേ.
അല്ല അയിന് അങ്ങനത്തെ പണിക്ക് പോവരുത്, നമ്മള് കൊറേ കാര്യങ്ങൾ അറിയന്നതുകൊണ്ട്- നമ്മളെല്ലാം കണ്ട് ഒഴിഞ്ഞ് മാറ.
ആഹാ അത് ശെരിയാ അപ്പോ ഞമ്മള് ചെലപ്പൊന്ന് കാല് ഇട്ടു, പക്ഷെ മലവെള്ളം ഇങ്ങട് എപ്പളാണ് കുത്തിയൊലിച്ച്- ശെരിയാന്ന് പറയാൻ പറ്റ്- പറ്റൂല അതാണ് സംഭവിക്കണ് കൊറേ അപകടംലേ ആഹാ ശരിയ. കണ്ട് ഫോട്ടോക്കെ എടുത്ത് പോര.
അതെ നടക്കത്തൊള്ളോ അല്ലാതെ- നമ്മളെ കു കൂടുതൽ കളിയൊന്നും നടക്കത്തില്ല.
അതന്നെ ഞാൻ പ്രത്യേകിച്ച്- മയക്കാലണല്ലോ വെള്ളപ്പള, മയപ്പെള, ശരിയാണ് ഒന്നും പറയാൻ പറ്റില്ല.
നമ്മള് ശ്രദ്ധിക്ക അത്രയേ ഉള്ളൂ.
അതന്നെ, അതന്നെ, സൂക്ഷിച്ച ദുഃഖി ക്കണ്ട പറഞ്ഞപോലെ.
ഏ...
സൂക്ഷിച്ച ദുഃഖിക്കേണ്ടാന്ന് പറഞ്ഞ പോലെ പറയാ, ശ്രദ്ധി-
ഉം.. ഉം.. എപ്പോഴും പറയുന്നത് നല്ല ശ്രദ്ധ വേണന്ന്.
ശ്രദ്ധ നമ്മള എടുത്താ വേണ്ടേ.
ആ ഈ ഭാഗത്ത് കക്കാടം പോയില്, ഉറുമി, അതൊക്കെ അവിടെല്ലെ? നാരങ്ങാത്തോടോ, അത്കടുത്ത് ആ ഭാത്തന്നെല്ലേ, ഉറുമീൽ ചെറുപ്പത്തി പോയി. ഏ ഉറമി ഞാൻ ചെറിയ കുട്ടിയാണ് പോയത്. അത് കാരമ്പല്ലേ അവടെ തിരുവമ്പാടി അവിടെവിടെ ഒന്നല്ലേ?
ഞങ്ങൾക്ക് നല്ല സുഖാ, ഞങ്ങളിപ്പോ കൊറച്ച് ഫ്രണ്ട്സൊക്കണ്ട്.
ഉം അപ്പോ ഇപ്പോ നിങ്ങക്ക് പ്രിയദർശിനിയും ഫ്രീ ആയപ്പോ പിന്നെ ആ റൂട്ടില് ഇണ്ടായത് നല്ല സുഖായിരുന്നു. ലേ ആഹാ..
പിന്നെ ഞങ്ങള് റൈഡ് പോവും, എല്ലാരും വണ്ടി ഓടിക്കും.
എന്ത് നിങ്ങള്, എന്താ ബൈക്കോ?
ഉം ഒരു ഗാങ്ങുണ്ട്.
അത് ശരി, ഇങ്ങൾ ബുള്ളറ്റ് ഓടിക്കും?
ഞങ്ങളങ്ങനെ രണ്ട് വീതം വെച്ച് പോവും.
ബുള്ളറ്റിന് ലൈസൻസൊക്കെ ഉണ്ടോ? അപ്പോ നിങ്ങള് ഉഷ് ഉഷാറാണല്ലോ.
ഏ..
ബുള്ളറ്റിന്, ബുള്ളറ്റ് ഓടിക്കോ?
ഉം...
ഉം അപ്പ ധൈര്യണ്ട് അപ്പോ നിങ്ങള് പെൺ പെൺകരുത്ത്- ളാണല്ലേ, പെൺക്കരുത്ത് ഗ്യാങ്ങാണല്ലേ?
ഉം ഉം ഞങ്ങള് ഒരു ഗാങ് ആ, ഞങ്ങളൊരു എട്ട്, പത്ത് പേരിണ്ട്.
എല്ലാരുംങ്ങനെ ഡ്രൈവിങ് പഠി- ച്ചതാ എന്നിട്ട് ലൈസൻസ് എടുത്തതാ, അയ്ശെരി.
തല്ല പഠിച്ചേ
ഏത് വണ്ടി ഓടിക്കാം സ്കൂട്ടി ഓടിക്കാം ബുള്ളറ്റ് ഓടിക്കാം.
അങ്ങനെ.
ഞങ്ങളെല്ലാരും കൂടിട്ട് നല്ല പോലെ പോയി പഠിച്ചു.
ആഹ്.
റെഡിയായി ഞങ്ങളെ ഇഷ്ടത്തിന് ഞങ്ങള് പോവും.
അപ്പോ ഒരു ഗാങ് ഉണ്ടാകുമ്പോ സപ്പോർട്ടിനൊരു ഗേ
ഇതിൽ കളിയൊന്നില്ല ഞങ്ങളെല്ലാം ഒതുക്കത്തോട് കൂടി.
അതന്നെ നല്ലത്.
ആഹ് അല്ലാണ്ടുള്ള ഒരു പൊന്തം വിട്ടുള്ള പൊന്തം വിട്ടുള്ള പോക്കില്ല ആഹ് പോക്ക് ഞങ്ങൾക്കില്ലാട്ടോ.
ആഹ് അതന്നെ നല്ലത് നമ്മുക്ക് നമ്മളെ ഇഷ്ടത്തി ഒരു ഒന്ന് എന്റർടൈമെന്റിന് പുറത്തൊക്ക ഒന്ന് പോയി മൈന്റ് ഓക്കെ ഒന്ന് ഫ്രഷ്
ഞങ്ങളെല്ലാവരും എല്ലാവരും പിള്ളേരുള്ളോരാണ്. എല്ലാവരും പിള്ളേരുള്ളോരാണ്, എല്ലാവരും അതിനനുസരിച്ച രീതിൽ നടക്കും.
അതൊക്കെ നല്ല നല്ലതാണ് ഔ സപ്പ കുറച്ച് ഗാങ് ഉണ്ടാവുമ്പോ നല്ലതും ധൈര്യവുമാണ് കൂടെ ആൾക്കാരുണ്ടാവുന്നും ഒരുമിച്ചാവുമ്പോള് ഒറ്റക്കാവുമ്പോളാണ് ഒരു ചടപ്പ് അല്ലേ.
ഞങ്ങള് അതിര് വിട്ടുള്ള കളിക്കൊന്നും ഞങ്ങള് പോവൂല.
ആഹ് ആഹ്
ആഹ് അത് റേഞ്ച് കട്ട് ആവണ്ട്ട്ടോ. ആഹ് എന്നാ ശരിട്ടോ എന്നാ ശരി. രിയേ ഇത് റേഞ്ച് ഇങ്ങനെ പോവണ്ട് ഇവിടെ.
ഉം.
എന്നാ ശരിട്ടോ എന്നാ ശരിയേ.